ആഹ എന്താ വിശേഷം
നല്ലത് അങ്ങനെ പോണ്
മോളോർഗോയു
മോള ഉറങ്ങില്ല മോളെ ഹസ്ബന്ഡറിന്റെ അടുത്താക്കി ഇങ്ങെ പോന്നീ
അതെ തുടക്കാൻ ആ കടക്കാനോ ബുദ്ധിമുട്ടാവുവോ
ഹ ഇല്ലല്ല
അതെ എന്താ പറയാ ഒക്കെ എന്താ രാത്രി
കഴയല്ല
ഹ് ഹ ഞാന അതെ ഞാൻ രാവിലെ അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ എപ്പഴും വിളിച്ചോ കൊണ്ട ഇരിക്കും.
ആ ശരി അപ്പൊ താന അറിയാതെങ്ങനെ പണി
ആഹ പക്ഷെ ചില സമയത്ത് എനിക്കൊരു സീരിയസ് കാര്യം പറയാന ഇവിടനി ആൾക്കല്ലുണ്ട് അങ്ങനെയൊക്കെ ആവുമ്പോ നേരം പോവൂല
ആഹ
പണി കയൂല ഹി
ഉഹ
അങ്ങനെയൊക്കെ ഒരു പ്രശ്നംണ്ട് അങ്ങനെ പിന്നെ എന്താണെന്നിട്ട് പിന്നെ മോക്ക് രാത്രി എന്താ പാമ്പൈസല്ലേ ഉപയോഗിക്കല്
ആഹ് പമ്പസന ആഹ മഴയാവുമ്പോ എങ്ങനെ ആയാലും വേണം പാമ്പേസ് ഇടാതെ എന്ന ശരിയാവും പിന്നെ
ഉം അതെയതെ അല്ലെങ്കിഭയങ്കര ബുദ്ധിമു
നല്ല നേതാണ്
ആഹ് ശ് അതെ വൈഫൈ തായിട്ടാ എന്താണാവോ
താവും ചെൽപ്പം
ഇങ്ങോട്ടു പോന്നോണ്ടായിരിക്കും എന്താ അറിയില്ല ആഹ് അല്ല ഇങ്ങനെ അഡ്ജസ്റ്റ് എന്താപറയാ ഫുഡ് കഴിക്കാറായില്ലേ ഇനിയിപ്പം കുളിയൊക്കെ കഴിയുമ്പോപ്പും നേരം വൈകൂലേ ഫുഡൊക്കെ നേരത്തിന് കഴിക്കണംട്ടോ ഫുഡതിന് കുളിച്ചില്ലെങ്കിലും ആണ്ട് കഴിച്ചാണ്ടി കാരണം കുട്ടികള്ണ്ടാകുമ്പോ പിന്നെ അങ്ങനെയൊക്കെയല്ലേ
ആഹ് അതെ ഒരുങ്ങിയാ വേഗം കഴിയും കുട്ടി അടങ്ങിനിക്കണംന്നുള്ളോ അല്ലങ്കി വേഗം കഴി
ആഹ് ശരിയാ ആഹ് കുട്ടി ചെറിയ കുട്ടികള്ണ്ടാവുമ്പോ പിന്നെ മാനേജ് ചെയ്യാ എന്നുപറയണതു കൊറച്ചു ബുദ്ധിമുട്ടാണ് നമ്മള് അതിനനുസരിച്ച് അവരറ്റ് നമ്മള്നമ്മളെ പണികളൊക്കെ പിന്നെ ഓലേ പക്ഷേതിനനുസരിച്ച് മാറ്റുമല്ലോ
മ്മജോലിക്കുപോവോ
ഉം ആഹ് അഹ്ശരി എന്തോ കട്ടാവുന്നുണ്ട് ഉം ഉം പിന്നെ അങ്ങനെയൊക്കെലേ ആഹ് അലക്കാനുള്ളത് എങ്ങനെയാ കല്ലിലലക്കോ അതോ മെഷീൻല്ടാചെയ്യാ ഏതായാലും ഉം ഉം മൂത്രമൊഴിക്കാത്ത സ്ഥിതിക്ക് പിന്നെ മിഷീല്ല് ടാലോല്ലേ
ഉം മുറിയ്ന്ന്ണ്ട് നല്ലോണം സൗണ്ട് മുറിഞ് വെര്ന്ന്ണ്ട് കേക്ക്ന്നില്ല
ഉം ഹും
എന്താ പറയാ ആ കൊർച്ചൊള്ളൂ കൊർച്ചേള്ളോ ഹലോ ഹലോ
എങ്ങനെ കേൾക്ക്ന്നില്ല മുറിയ്ന്ന്ണ്ട് ആ മുറിയുന്നുണ്ടായിന്നു ഇതുവരെ നല്ലോണം ആ കേൾക്കില്ലേ ഇപ്പൊ അത് എന്താറില്ല ഇനിയിപ്പോ ഇപ്പോ ഓക്കെയാണ് ആ നേരത്തെകൊർച്ച് ആ മിഷീൻ മിഷീനിലിടാൻ പോയിരുന്നോ
ആ ചെൽപ്പോ ആ ആ ഇപ്പോക്കായിലേ ഉം ന്നാലും അങ്ങോട്ട് കിട്ടാറ്ണ്ട് വൈസന്തറിയില്ല
ആ ആ ചെല സമയത്തെ ഇപ്പൊ പിന്നെ മ മഴേ കാര്യങ്ങളൊക്കല്ലേ ഇപ്പൊറെയ്ഞ്ചൊരു കാ ടിക്കുമ്പോന്നെ റെയ്ഞ്ചൊക്കെ പോണ്ണ്ട് ചെല സമയങ്ങളിലൊക്കെ ഞങ്ങള് ഇപ്പൊങ്ങനെ ഒരു മൂട്യ കാലാവസ്ഥക്ക്യാണെങ്കിലേ റെയ് ഞ്ചിന് ഭയങ്കര ഇഷ്യു വെര്ണ് ണ്ട്
ഉം അവിടെ ഫുഡ് കഴിക്കാനൊക്കെയായോ?
ആ മീ മീൻ പൊരിക്കാനും കൂടെ ഇണ്ടായിനീ ബാക്കി ചിക്കൻ വെച്ച്ട്ട്ണ്ട് നിസ്കരിച്ചിട്ട് ഫുഡ് കഴിക്കും
ആ ശെരി.
അങ്ങനെക്കെയാണ് പിന്നെ എന്താ ഇന്നലെ മോൻ മ്.
ഹലോ?
ആ എന്താണ് പ്പം വീട്ട്ൽ ഏ എങ്ങനെ ഒഴിവ്സമയൊക്കെങ്ങനേണ്, ഏ ഒഴിവ് സമയംണ്ടാവൂലല്ലോ ലെ കുട്ടിണ്ടായോണ്ട്.
ആ
അലോ. ഒഴിവ് സമെയം അമ്മളിപ്പോ ചോയ്ക്കല്ലോ ഒഴിവ് സമയൊക്കെ എങ്ങനേണ്, എന്താ പറയാ സ്പെൻഡെയ്യാറ്ന്ന് ചോയിക്കല്ലോ ഇപ്പസത്യമ്പർഞ്ഞാല്
ഇപ്പൊ ഒയിവ് സമയം കിട്ടാറില്ല്യ. ഉം കിട്ടാറില്ല പ്പൊ കൊറച്ച് ആ പകലൊന്ന് ഓള് ഒറങ്ങെന്നില്ല തീരേ ഒറക്കം നല്ല കൊറവാ പകലായാ രാത്രി ആയാലു
അങ്ങനെയിട്ട്, രാത്രി ഒറക്കം കൊറവല്ലേ ഓക്ക്.
അതേ രാത്രി എത്ര മണിക്കാ ഒറങ്ങാ?
രാത്രി ഞങ്ങള് കെടക്ക്ണെ എപ്പഴാണോ അപ്പഴേ ഓളും കെടക്കൊള്ളൂ. ഒപ്പ ഒപ്പങ്ങനെ കടന്ന് കൊട്ക്കണം.
ഉം ചെറ്യേ കുട്ട്യേളാവുമ്പളേ ന്താ പറയാ ഇപ്പ രാവിലെ പ പത്ത് മണിക്ക് ഒര് സമെയത്ത് കുളിച്ച് കഴിഞ്ഞാ ഒറങ്ങും. രാവിലെ പെട്ടെന്ന് കുളിപ്പിക്കേല്ലേ ഒരു പത്തുമണ്യോക്കെ ആവുമ്പോ?
ആ നേര്ത്തുളിപ്പിക്കല്ണ്ട്.
ആ ക്ഷെ എന്താവാം അങ്ങനെ അങ്ങനെ ഒർ ഉം. മക്കള് മക്കള് നല്ലോണം ഒറങ്ങെന്നെ വേണം ഒറങ്ങണല്ലോ ല്.
ആ ഒറക്ക ശെരിക്ക് കിട്ടാഞ്ഞാ തന്നെ കുട്ട്യേള്
ആ ഓൽക്കും ഭയങ്കരായിറ്റ് അത് ബാധിക്കും. എന്താ പറയാ ഇവര്, അതോണ്ടായിർക്കും ചെലപ്പോ ഒറക്കം ശെരിയാവാത്തോണ്ടായിര്ക്കും. പിന്നെ രാത്രിങ്ങനെ വൈകി മക്കള് പറഞ്ഞാ വേം കെ വേം ഒറങ്ങും പിന്നെ രാത്രില് എണീക്കും പാല് കുടിക്കും പിന്നെ അങ്ങനെ അങ്ങനെന്നെയാണല്ലോ മക്കള്ണ്ടാവാ ക്ഷെന്നാലും ഒരൊറക്കന്നറയണത് കൊറ ച്ച് ഒരു ന് കുളിയൊക്കെ കഴിഞ്ഞാ കു അത്യാവശ്യം ഇൻക്ക് തോന്ന്ണ് കുട്ട്യേൾ അത്യാവശ്യം നല്ല രീതി
ആ ആ അങ്ങനേണ്ടാവല് സാധാരണ മറ്റോ നൊക്കെ അങ്ങനെ ഒരു രണ്ടോ മൂന്നോ മണിക്കൂറ അങ്ങനെട് ഒറങ്ങും. പിന്നെ അമ്മക്ക് അ അത്രേം സമയം അമ്മക്ക് ഫ്രീയാവും. ഇവള് അയിനുംവാണ്ടി നേരെ
തിരിച്ചാലേ, രാവിലെ എത്ര മണിക്ക് എണീക്കും?
രാവിലെ എണീക്കാൻ കൊറച്ച് ലേറ്റാവും. ഏഴ് മണ്യൊക്കെ ആവും ഓള് എണീക്കുമ്പോ ന്നാലും അയിന്റെടുത്തെന്നെ കൊറേ വട്ടം ഒണര്ണിണ്ട്
ആ രാത്രി രാത്രിപിന്നെ കൊറേ നേരഒണരും ചെല ചെല ദിവസങ്ങളിലൊക്കെ സുബിക്കൊർ ങ്ങ്ണ ദിവസ ക്കെണ്ടാവോല്ലോ മക്കള്ങ്ങനെ
ആ.
മ്
അങ്ങനെക്കെ അപം മ വ് അ അവർതെങ്ങട് ശീലങ്ങളങ്ങട് ശീ ശെരിആയി കിട്ടാഞ്ഞാല് അമുക്ക് അമ്മള അമ്മള ഡെയ്ലി ലൈഫിനു അത് ഭയങ്കര അങ്ങനെല്ല ബുദ്ധിമുട്ടായ്ക്കും അതന്നെആയിരിക്കും നിങ്ങള് ങ്ങനെ തടി പോണത് തടി തടി വെക്കാത്തെ ന്നാ എനിക്ക്ഓന്ന്ണ്
ആ
കാരണം ഒറക്കം കിട്ട്ണണ്ടാഊല ങ്ങക്ക് ഒറക്കം കിട്ടൂലല്ലോ പ്പൊ
ന്നമ്മ്ള് പണിഒക്കെ എല്ലം കഴിഞ്ഞ് പകലെങ്കിലും ഒറങ്ങാര്തുമ്പം
ആ അതലേ അതാണ് തോന്ന്ണ് ങ്ങള് ന്നല്ലോണം മെൽഞ്ഞി ട്ട്ണ്ട് പ്പം ഞാ ന്നാള് കണ്ടപ്പെഴും പിന്നെം പിന്നിം ങ്ങനെ മെൽ മെലിഞ് മെലിഞ്ഞു പോവാണ്, പ്പൊ ഒര് ഒരൊന്നര വയസ്സൊക്കാ അമ്പം സാധാരണ ഒരു പാല് കുടിക്യുമ്പോ മെലിഞ് പോ
ആ മ് മ് പാലൂടി നിക്കുമ്പോ ചെൽ ചെൽപ്പൊ റെഡി
പേടിആവ്ണ്ട് ആലോയ്ചിട്ടന്നെ എന്താ പറയ്ക അപ്പംവര് ചോയ് ക്യും എൻക്ക് ഭഷണം കഴിക്കെ യ്യ് ഭക്ഷണം കഴിക്കേ ല്ല്യെ ഞാൻക്കൊന്നും തിന്നാം കിട്ടേല്ല്യേഓയ്ക്കും ഇങ് കാണ്ന്ന വേറെ ആ ഇൻ
ദ് കേക്കുമ്പോതന്നെ കെതിടാ
ആ എൻക്ക് ദേഷ്യം വെരും ന്നാ ന്നാള് അതേപോലെ അമ്മള് വേ ങ്ക് പോ നമ്മ് നമ്മ്ള് വേറിം കൂടിയെല്ലെ, അപ്പം ചോയ്ക്കും നിനക്കീ വേറ പോയ്ട്ട് തടി അന്നായ്റ്റില്ലലേ ചോയ്ക്കും അപ്പൻക്ക് ദേഷ്യം വെരും ന്നമ്മളെന്താ പ ട്ടിണി കിടക്കാണോ വിടൊന്നും തിന്നാല്ലാത്ത പോലെ യാരിക്കും
ആ ആ
ക്ഷെ ചെല സാഹചര്യങ്ങളില് ങ്ങട്ട് തടി വെക്കൂല അത്പ്പം ഞമ്മള് കഴ്ചാലും കഴ്ച്ചില്ലേലും ഒന്നും തടി വെക്കൂല ന്നാ കഴിച്ചില്ലേലും ചെല സമയത്ത് തടി വെക്കും ചെയ്യും
ആ വെർതേ തടി ന്നന്നാവ്ണ എത്ര ആൾക്കാര്ണ്ട് അവർക്ക് തടിഒന്ന് പോയി കിട്ടിയാല് പോയി കിട്ടിയാല്ന്ന് കര്തും
ആ അതന്നെ ക്ഷെ, അമുക്ക് ആ ന്നാ ഞാൻ ഇൻക്കിൻ ഇൻകി ഇൻക്ക് അർഞ്ഞാല് കൊറെ ങ്ങട്ട് തടി വാണ്ട പക്ഷെ ന്നാലു ഒരു പാകത്തിന് ഒരു അങ്നത്തെ ഉരുണ്ടിപ്പ് രിക്ക്ണാ എൻക്കിഷ്ടം എന്താ പറയാ ആ ഒരു ഹെനിക്ക് അങ്ങനെ തടി വേണം പൊതുവെ എല്ലാരും പറയും സ്റ്റെ ഫിറ്റായ്റ്റിരിക്കാ എല്ലാ ഡ്രസ്സു ടാലോ അങ്ങനെ ങ്ങനെന്നൊക്കെ പറയും പക്ഷെ എല്ലാ ഡ്രസ്സു ടാ ൺമ്പഴും ആ ഒര് ചബ്ബി ആയിട്ടിരിക്കുമ്പോ എനിക്ക് തോന്നും ഒന്നും കൂടെ ഒരു ഭംഗിണ്ടാവും ഡ്രസ്സ് ഇടുമ്പം ല്ലേ ക്കി അങ്ങനെ തോന്നല് ട്ടോ ഒരു ഉരുണ്ടിരിക്യുമ്പോ മൊഖൊക്കെ അല്ലെ അമ്മളെ മൊഖാണ് പെട്ടെന്ന് ളൊട്ടുല്ലോ പെട്ടെന്ന്
ആ വേഗം ഒട്ടും
അതാണ് വയങ്കര ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ടാ അപം എൻ ക്യു അതേ പ്പേ ഇപ്പം ഞാനും ഈ പ്രഗ്നന്റ് ആവ്ണ സമയത്ത് ഒരു ഗ്ലോയൊക്കെ ഇണ്ടാവല്ലോ അപ്പം ഞാാനുങ്ങനെ വിചാരിക്കല്ണ്ട് ഇപ്രാവ്ശ്യം ഗ്ലോയൊന്നും വന്നില്ല
മ്
അപം ആ മിഞാന്ന് ഉമ്മ വന്നപ്പളും പറീണ്ട് യ്യ് എന്താ ന്നല്ലോണം മേൽ ഞിണല്ലോ വയറ് ന്നല്ലോം കൂടി ക്ക്ണ് ന്നല്ലോം മെൽഞിക്ക്ണ് ന്ന് പറീണ്ട് സത്യം പർഞ്ഞാ ഞാം മെലിയലൊന്നുല്ല ന്നീരെങ്കിലും ണ്ടാവല്ണ്ട് ന്നി ഈര്ണ്ട് ന്നാ കൂടീട്ട് തടി വെക്ക്ണില്ല അങ്ങനെ എന്നാ പിന്നെന്താ ഇന്നാ ശരിട്ടടാ വെയിറ്റ് നോക്കുമ്പോ പക്ഷെ ഇന്ന് ഈ ഇപ്രാവശ്യം കഴിഞ പ്രവിശ്യം ഡ്രസ്സിന്റെ പ്രശ്നാണോ അറില്ല ഒരു കിലോ കൊറഞ് റ്റ്ണ്ട്
മ്മ്
ന്നാ ശരിട്ടടാ നിന്റെ പണി നടക്കട്ടെ
മ് പ്പതാ വിളിച്ച്ണ് ജസീറ മ് ഹ ഹ ഹ